അയ്യോ എന്തെല്ലാം വിശേഷം
കേൾക്കുന്നില്ലേ
കേൾക്കുന്നുണ്ട് കാലാവസ്ഥക്കെ ഇപ്പ എങ്ങനെ
ആ കാലാവസ്ഥ രണ്ടിലും കേട്ടൊരു അവസ്ഥയാണ് കുറച്ച് നേരം വെയില് വരും പിന്നെ മഴക്കാറങ്ങ് മൂടും പിന്നെ ഒന്ന് പെയ്യും പിന്നേം പോവും അങ്ങ ഇങ്ങനെയുള്ളരവസ്ഥയാണ് ഇന്നലെയൊക്കെ ഫുൾ ടൈം മഴയായിരുന്നു.
ഇന്നലെ ഇവിടെ ഫുള്ള് മഴയാണ് പക്ഷെ ഇന്നങ്ങനെ ഉം ഇന്നിപ്പോ ഒരു ഏ മഴയും അല്ല വെയിലും അല്ലാത്തൊരു കാലവസ്ഥയാണ് ആ ആ അങ്ങ ഇട്ടെ
ഇന്നലെ ഏതൊക്കെ ജില്ലകൾക്കാ അവതിയൊക്കെണ്ടായിരുന്നല്ലോ
ആ ആ അങ്ങനെണ്ടായിരുന്നു ഏതെല്ലോ ജില്ലകൾക്ക്ന്നല അതേപോലെ തന്നെ ന്തായിട്ടാ അങ്ങനെ അവധി കൊടുക്കണ മഴയുണ്ടാവാറില്ല അതാണ് പൊതുവേ ഉണ്ടാകാറ് ആ പിന്നെ
ണക്കൊരു മുന്നറിയിപ്പ്
ആ മുന്നറിയിപ്പ് വന്നീന ആ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി വന്നപ്പൊ കയ്യിൽ തന്നെയാരുന്നു ഫോൺ ഉണ്ടായത് ഒരു വൈബ്രേഷൻ ആയിരുന്നല്ലോ വന്നത് ആ പിന്നെ ചായൊക്കെ കുടിച്ചോ
ആ കുടിച്ചു ഇങ്ങൾ കുടിച്ചോ
ആ ചായ കുടിച്ചു എന്തേന് ചായക്ക് ഏ കടി
ചായക്ക് ഞാന് പാസ്ത ഉണ്ടാക്കിക്കയാരുന്നു
പാസ്ത അത് എന്താ സാധനം പാസ്ത്താന്ന് പറഞ്ഞാ
ക്രീമി പാസ്ത ഇങ്ങള് കണ്ടിട്ടില്ലേ
ക്രീമി പായസവാണോ അ മക്രോണി എനിക്ക് അറിയൂല ഞാന് കേട്ടിട്ടില്ല ഞാൻ ആദ്യായിട്ടാണ് കേൾക്കുന്നത്
ആ അത് ഇണ്ടാക്കിക്കായിരുന്നു ഞാ അത് കഴിച്ചു ചായ കുടിച്ചും ഒക്കെ കഴിഞ്ഞു ഇപ്പം ഇങ്ങനെ ഇരിക്കയാണ് ഉം ഉം
നിങ്ങളാണോ ഉണ്ടാക്കിയത്
അതെ ഞാനും ഏ എൻ്റെ ഉമ്മേക്കുപ്പാടെ കൂടിയിട്ട ഞാൻ ഉണ്ടാ
ആ അറിയോ ഉണ്ടാക്കല് അത് എങ്ങനാ അറിയൂ ഉമ്മയാണോ ഉണ്ടാക്കിയെ
ആ ഉമ്മാനെ ഹെൽപെയ്ത
ആ ഹെൽപ്പ് ചെയ്ത് ഞങ്ങളിവിടെ ഇന്ന് ഉപ് സമൂസ ഉണ്ടാക്കി
ആ ആ എങ്ങനെ ഉണ്ടായിരുന്നു ചിക്കൻ സമൂസയാ
അതെ ചിക്കൻ സമൂസാണ് ചി ക്കൻ സമൂസ എങ്ങനെ ഇണ്ടാക്കല്ന്ന് അറിയില്ലേ ആഹ് ആഹ്
ഇതില് നമ്മള് ചിക്കനൊക്കെ ഇട്ടിരുന്നു ഇ ഇതിന് മെയ്നായിട്ടും വേണ്ടത് പാസ്ത ബട്ട്റ് ഉം ഉം പാസ്ത ബട്ട്റ് നമ്മള് ഏഹ് വൈറ്റ് ക്രീം യൂ വൈ വൈറ്റ് സോസ് പാസ്തയായിരുന്നു ഉണ്ടാക് ക്കീത്
ആഹ് ആഹ് അല്ലാ ഇത് എങ്ങനെയാണ് ഒരു എരുള്ളതാണോ എഹ് എന്താണ് സംഭവം എങ്ങ
ആഹ് ഇതിലൊക്കെ നമ്മള് ഏഹ് ചില്ലി ഫ്ലക്സൊക്കെ ഇട്ട് കൊടുത്ത് ഏഹ് പിന്നെ പെപ്പറ് ആഹ് പെപ്പർ പൗഡറും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടവും ഉം അങ്ങനെയൊക്കെ ഉം അല്ലാതെ നമ്മള് പൊടിയായി ഇട്ടു കൊടുക്കേ ആഹ് പിന്നെ മഞ്ഞപ്പൊടി അത്
അങ്ങനെ ആഹ് ആഹ് ആഹ് ഉം പിന്നെ വേറെന്തെല്ലെങ്കും ഏഹ് എതും ഉണ്ടാക്കാൻ അറിയോ കടികള്?
ആഹ് നമ്മള് സ് സമൂസ ഉണ്ടാക്കാറ്ണ്ട്. ഹ് പപ്‌സൊക്കെ ട്രൈ ചെയ് തിരുന്നു.
പപ്സോ ഉം ആഹ് ഓവനുണ്ട് ല്ലേ ഓവൻ ഉള്ളോർക്ക് പപ്സ്സ് ട്രൈ ചെയ്യാന് പക്ഷേ ഞങ്ങള് ഓവൻ ഇല്ലാത്ത വീട്ടില് ഓ ഇവെടില്ല അതുകൊണ്ട് പിന്നെ അതൊന്നും ഒന്ന് നോക്കീട്ടില്ല. എങ്ങനെ ഇണ്ടാ ഇഷ്ടമുള്ള ആളാണോ?
ആഹ് എനിക്കിഷ്ടാണ് നാല് മണിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലൊക്കെ ഒരു കടി വാണം. എനിക്ക് ഉം ആഹ് കുടിക്കാറുണ്ട് ഞാനാ ഷുഗറ് ഒന്നു കോർ ചിട്ടാണ് കുടി
ആഹ് നിങ്ങക്ക് എന്ത് ഷുഗർ എന്തെങ്കിലും പ്രഷ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നുണ്ടോ?
പ്രശ്നല്ല നമ്മള് ഹെൽത്ത് ഒന്ന് കൺട്രോൾ ചെയ്യ ഇല്ലല്ല ഇപ്പ പ്രശ്നല്ല ഹെൽത്ത് ഒന്ന് കൺട്രോൾ ചെയ്യാ ചെയ്യുന്നേ.
കൺട്രോൾ ചെയ്യാവൂലെ ആഹ് ആഹ് ആഹ് അതാണ്. ആഹ് എനിക്കും എനിക്കും അങ്ങനെ ഓവർ മ ത്തിരെന്നും പറ്റൂല. പക്ഷേ എന്നാലും നേരിയ മധുരം ഇല്ലാണ്ട് ഞാൻ ചായ കുടിക്കാറൂല്ല
ആഹ് ഈ മധുരം കൂടുതൽ ആയാൽ നമുക്കൊരു മട്ടിപ്പ് വരും.
അതെ അതെ ആഹ് അതെ ഇപ്പ നമ്മള് ലഡ്ഡു ങ്ഹ് ഇപ്പ ല ഡ്ഡു ജിലേബി ഇങ്ങനെത്തക്കെ നമുക്ക് അധികം കഴിക്കാൻ കഴിയൂലല്ലേ
ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല ആഹ് ഒരു മത്ത് പിടിക്കും തലക്ക് ഒരു മത്ത് പി ടിക്കും.
ഒരു ഒരു ഷീണൊക്കെ പോലെയാണ് കൂടുതൽ മധുരം കഴിച്ചാല് എനിക്ക് അങ്ങനെ മധുരത്തിനോട് അത്ര വലിയ ഇഷ്ടോന്നുല്യ പക്ഷേ എരു എരുവിനോട് ഇഷ്ടാണ്. പിന്നെ കൂടുതല് എ എരിവുള്ള സാധനങ്ങളാണോ ഉണ്ടാക്കാറ് അല്ലെങ്കിൽ മധുരള്ള സാദ
എനിക്ക് ക്ക് മധുര ത്തേക്കാൾ കൂടുതല് ഇഷ്ടം
എരുവെന്നേണ് എനിക്കും ഇഷ്ടം. കൂടുതല് ആൾക്കാർക്കും ആ കൂടുതൽ ആൾക്കാർക്കും എരിവാണല്ലോ ഇഷ്ടം ണ്ടാവ.
അതെ. ഉം മധുരം ഇഷ്ടള്ളോലും ഉണ്ട്. ബട്ട് മധുരം അത്രക്ക് ഹെൽത്തിന് നല്ലതല്ല. ഉം
അത്രേ എ ഒത്തിരി നല്ലതല്ല മധുരം. ഉം ഭാവിയി ൽ നല്ല പ്രശ്നം വരും.
ലം കൂട്ടിയിച്ചിട്ട് മാത്രല്ല ഈ ഷുഗറ് വരുന്നത്. ഈ ഫുഡില്
ആ പിന്നെ അരി അരി രാത്രി അരി ഭക്ഷണം കഴിച്ചാല ക്കെ ഷുഗറ് പ്രത്യ പ്രത്യേകിച്ച് വരും. ഷുഗറ് ഉള്ളോൽക്കൊക്കെ പ്രത്യേകം പറഞ്ഞതാണ് ആ ചപ്പാത്തി അതേൽ തന്നെ മുത്താറി മുത്താറി മുത്താറി കൊണ്ട് പത്തിരി ഇണ്ടാക്കി ക്ക പുട്ട്ണ്ടാക്ക
അതെന്താ മുത്താറീന്ന് പറഞ്ഞിട്ട് മുത്താറിയോ ഇല്ല എനിക്കറിയില്ല.
ആഹ് ഒരു ചൊവപ്പ് സാധനം ഒരു ചൊവപ്പ് കുരു ഇത് കണ്ടിട്ടില്ലേ എന്താണ് ആഹ് രാ ആ റാഗി റഗിക്കാണ് ഞങ്ങ ഞങ്ങിവിടെ മുത്താറിന്ന അയ്ന് പറയലേ മുത്താറി രാഗി അ എന്താ കൊറാന്ന് പറഞ്ഞാല് കുട്ടികൾക്ക് വരികി കൊടുക്കുന്ന സാധനണോ കുട്ടികൾ വരകി കൊടുക്കുന്ന സാനണോ ആഹ് ആഹ് ഉം ആഹ് അതിനാണ് അത് ഞങ്ങള്ൾ മുത്ത ച ഇതിനോണ്ട് ചായി പത്തിരി ഓ ക്കെ ഇണ്ടാക്കുവല്ലോ ഈ റാഗിനോട്
ആണോ പത്തിരി ഓക്കെ ബണ്ടാക്കോ ഇല്ല നമ്മളവിടെ അങ്ങനെ അത്ണ്ടാക്കാറില്ല
ആഹ് ആഹ് ഈ ഷുഗറാർക്കെക്കെ ആഹ് ആഹ് ഷുഗറാർക്കൊക്കെ നമ്മള് ഈ റഗികൊണ്ട് പത്തിരിയെല്ലാം ഇണ്ടാക്കും ആഹ് അവർക്ക് ഈ രാഗിയെ ഷുഗരാർക്ക് നല്ലതാണെന്നാ പറഞ്ഞഞ് കേ
അതെ അതെ അതെ ശരിയാണ് കേട്ടിട്ട്ണ്ട്
തില് ർഞ്ഞാല് പ്രത്യേകിച്ച് മധുര അങ്ങനത്തെതൊന്നും ഇല്ലല്ലോ അവർക്ക് പിന്നെ അതേപോലെ തന്നെ ചപ്പാത്തിയിലും ഷുഗർ ണ്ട് ണ്ട് ന്നാ പറഞ്ഞേക്കാ കൂടുതൽ ചപ്പാത്തി കയ്ക്കാനും പാടില്ലാന്നൊ ക്കെ പറയാ പർഞ് കേക്ക്ന്ന് ശെരിയാണോന്നറിയൂല കൂടുതല് കഴിക്കാ നിങ്ങള് ചപ്പാത്തി നിങ്ങള് ചപ്പാത്തി ചുടുമ്പോ ത് ല് ഓയല് അതായത് ചപ്പാത്തി ചുട്ട് കഴിഞ്ഞ അയ്ന്റെ മോൾല് ആ ചെല വീട്ടിലൊക്കെ അങ്ങനെ ണ്ടാകാർണ്ട്
ഞാൻ അങ്ങനെ പരത്താറില്ല സാധാ രൂപത്തില് പൊടിലണ്ടാക്കാറ്
ചപ്പാത്തിക്ക് കറി വേ കറി വേണല്ലേ
എനിക്കങ്ങനെ നിർബന്തൊന്നുല്ല ച പ്പാത്തിക്ക് കറി വേണം ന്ന്ള്ളെ നമ്മളിണ്ടാക്കുന്ന ആ ഉണ്ടാക്കുന്ന കറി ണ്ടാവൂല്ലേ അതായാലും മതി പ്പ കുമ്പളങ്ങ കറിയാണെങ്കിലും എന്ത് കറിയാണെങ്കിലും
ചപ്പാത്തിക്ക് പ്രത്യേകൊരു കറി വേണം അതായത് അത് മുട്ട മുട്ട മറിച്ചത് ത് മുട്ടല്ലേ മുട്ടോണ്ട് ണ്ടാക്കുന്ന കറിയില്ലേ എന്താണ് അതിന് പറയാം മുട്ട്രോസ്റ്റ്. ആ തന്നെ മുട്ട്രോസ്റ്റ് വേണം.
ആഹ് ആ ഇവെടെ അങ്ങനത്തൊന്ന ഡിമാൻഡ് സൊന്നുമില്ല. എവടെ എന്താണ്ടൊക്കന്ന് ആ കറി. ല്ല അങ്ങനെ കൂട്ടി കഴിക്ക. ആ പ്ര പ്രത്യേകിച്ച് കറിയൊക്കെ ഉണ്ടാക്കാറൊണ്ട് ഇവടെ. ഇല്ല, ഇല്ല അങ്ങനെത്തോന്ന് നിർബന്ധമില്ല. ഉം വേറെ ബിരിയാണിയ ന്തെലേലും ഐറ്റംസൊക്കെ പരിക്ഷീ ച്ചിട്ടൊണ്ടോ?
ഓ ബിരിയാണി ഉണ്ടാക്കാനറിയാം മന്തിയൊണ്ടാ ക്കനറിയാം പിന്നെ അങ്ങനെത്തെക്കെ ഏ മം ധാണായി ഫുഡുകളൊക്കെ. നിങ്ങളെങ്ങനെ ബിരിയാണി വെയ്ക്കല്? അറിയോ ഉയുമ്മയാണോ വയ്ക്കാറ്.
ഏ ആ എനികറിയാം ഇണ്ടാക്കുന്നതെക്കെ. ആ നമ്മെള് ഉള്ളി ആ ആ ഉള്ളി വാട്ടീട്ട് അതിലേക്ക് സവോളയും കാര്യാക്കെ. ഓ സോറി. ഉള്ളി വാട്ടീട്ട് തക്കാളീം.
ആഹ് ഇഞ്ചി പച്ച മൊളക്, വെളുത്തുള്ളിയെല്ലാം മിക്സിലിട്ടു അരച്ച ട്ട് പേസ്റ്റാക്കി ട്ടീ ഉള്ളി ഏ വെളച്ചെണ്ണേൽ ഉള്ളീം തക്കാളീം വയറ്റിയേക്കല് അതിലേക്ക്ടും പിന്നെ അതേ പോലതന്നെ തൈരും
ക്കാറുണ്ട് ചി ചിക്കന് വെക്കാണെങ്കിലും.
പൊരിച്ചിട്ട് വെക്കാറുണ്ടോ? നിങ്ങള് ചിക്കൻ പൊരിച്ചിട്ട് വെക്കാറുണ്ട്? ഞങ്ങൾ ചിക്കൻ പൊരിച്ചിട്ട് വെക്കാറുണ്ട് പൊരിക്കാതെക്കാറുണ്ട്.
ചിക്കൻ പൊരിക്കാതേണ് കാര്യായി ട്ട് വെക്കാറ് അങ്ങനെ വെച്ചാല് നമുക്ക് ചോറും ചി ചോറും ചിക്കനും മസാല എനിക്കോ എനിക്ക്
എനിക്ക് പൊരിച്ചിട്ട് വെക്കുന്നതാണ് കൂടുതലും ഇഷ്ടം.
ആഹ് എനിക്ക് മറ്റേതാണിഷ്ടം എനിക്ക് അതില് മസാല പിടിക്കോല്ലൊ ആ ഇൻക്കതാണ് ഇഷ്ടം. മസാല നമ്
മസെ ആ മ് ചെലോല്ക്കാണ് ചെലോല്ക്ക് മസാലയില്ലാണ്ട് ഇഷ്ടാണ്
ഉം എനിക്ക് അങ്ങനെ അധിക ഇഷ്ടവല്ല പിന്നെ മന്തി വെച്ചിട്ടുണ്ട് ഞാന്
വച്ചിട്ട്ണ്ടോ ഇങ്ങൾക്ക് ഭയ് ബിരിയാണിയാണോ മന്തിയാണോ കൂടുതലിഷ്ടം
അങ്ങനെ ചോയിച്ചാ ഞാൻ പറയാ ബിരിയാണിയെന്നാ
ഏ എന്ക്ക് മന്തിയാണ് ഇഷ്ടം എന്ക്ക് മന്തിയാ ഇഷ്ട്ടട്ടൊ കാരണം മയെ ബിരിയാണി കഴി ച്ചാ നമ്മള് വേഗം ഒരു മസ്ത്താവുന്ന പോലേണ് ഒരുജായില് തരി ക്ഷീണം ഒറക്കം വരുന്ന പോലേണ്. പക്ഷെ മന്തി കഴിച്ചാലങ്ങനെ ഇണ്ടാവാറില്ല
ഹ് മന് തിനേക്കാൾ കൂടുതല് ഇഷ്ടം ബിരിയാണിയന്നാണ്. അഹ് അന്നും ഇന്നൊക്കെ അങ്ങനെയാണ്
ഉണ്ടാക്കാറുണ്ട് അത് വെച്ചിട്ട് മന്തി കഴിക്കാതിരിക്കുന്നല്ല കഴിക്കൊക്കെ ചെയ്യും എനിക്ക് ഇഷ്ടം ഒക്കെ തന്നെയാണ് ബട്ട് രണ്ടുമേ കമ്പയർ ചെയ്താ എനിക്ക്- ഏറ്റവും കൂടുതൽ ഇഷ്ട്ടം
എ ബിരിയാണിയാവുലെ ഇഷ്ട്ടം ആ ആ എനിക്ക് ഏതായാലും ബിരിയാണിനെകാട്ടി മന്തിയാ ഇഷ്ട്ടം മന്തിനോട് എനിക്ക് കൂടുതലിഷ്ടം പണ്ടേ അങ്ങനെ തന്നേയാണ് അതാവുമ്പോ ശരീരത്തിനൊരു ഒറക്ക ക്ഷീണം പിടിക്കൂല അങ്ങനെയാണ് ഉം പിന്നെന്നാ ഞാൻ വിളിക്കാട്ടോ ആ വിളിക്കാം ആ ഓക്കെ ഓക്കെ